ഹലോ കേക്കുന്നില്ലേ
ഉം
ചായ ഒക്കെ കഴിഞ്ഞാ
അതെ ചായൊക്കെ കുടിച്
ആഹ മഴയുണ്ടാ
മഴ ഇല്ല മയന്ന് രാവിലൊക്കെ ഇണ്ടായിരുന്നു.
ആഹ പിന്നെ ഏ ചായ ചായ ചായ കുടിച്ചുവൊ
ആഹ ചായ കുടിച് ഇയാള് കുടിച്ചോ
ഞാൻ ചായ ഞങ്ങള് ഇപ്പ അല്ല കുടിക്കാ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണി
അതെന്താ ആ സമയം അപൊ ചോറുകഴിക്കണ്ടയിലെ
അല്ലത് ഒമ്പ മണിയാവുമ്പോ ഇരിയാവും
ഓഹോ
പിന്നെ അത് ഈ നാട്ടില് പിന്നെ രാവിലെ രാവിലെ എട്ട് എട്ടരക്ക് ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാല് പിന്നെ ഒരു പത്തരക്കിണ്ടൊര് ഒര് ചായ വെറുഞ്ചായ കുടിക്കല് പിന്നെ ഉച്ചക്ക് ശേഷം ഒരു മൂന്നരക്കിണ്ടൊരു ചായകുടി അത് കഴിഞ്ഞ പിന്നെ രാത്രി ഏഴ് ഏഴ് മണി ഏഴര ആവുമ്പോ ഒരു ചായകുടിണ്ട്
ആഹ അങ്ങനെ
അതാ ചോ അതാ ചോദിച്ചേ
ഉം
ഇങ്ങളെന്തെ വറക്കെയ്യുന്നുണ്ടൊ
ഇല്ലല്ല വർക്കും ചെയ്യുന്നില്ല നമ്മള് വീട്ടു ജോലി ആയിട്ട് അങ്ങനെ പോണ്
ആഹ
ഇങ്ങള് എന്തേം ചെയ്യണ്ടൊ
ഞാൻ ഓൺലൈൻ ഏ പിന്നെ ഓഫ്ലൈന ആയിട്ട് ഞാൻ ബയോഡാ റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൺലൈൻ ആയിട്ട് ഫോണിൽ ചെറിയ എന്തെങ്കിലും കാണുമ്പോൾ ചെയ്യാറുണ്ട്
ആഹ അങ്ങനെ
ആഹ
ഉം പിന്നെ
അ കൃഷിയൊക്കെ ഇണ്ടോ വീട്ടിലേ കൃഷി കൃഷി ആ എന്തൊക്കെയള്ളേ
ഉം പയറുണ്ട് മത്തനണ്ട് തക്കാളിണ്ട് വെണ്ടണ്ട്
ആ ആ അപ്പൊ എന്റെ വീട്ടിൽ തെങ് മാത്രേള്ള
ഓ
പ്ലാവുണ്ട്
ആ ആ
വേറൊന്നും ഇല്ല ചക്ക മാങ്ങിക്കെ കിട്ടിയ ഈ വർഷ
ആ ചക്ക മാങ്ങൊക്കെ നല്ല കിട്ടി മാങ്ങ ൻ്റെ മാങ്ങ ൻ്റെ വീട്ടിലുണ്ട്ന്നെ ചാക്ക ഹസ്ബൻറിന്റെ വീട്ടിലുണ്ടായിന്നെ
ആ
അഹ അങ്ങനെ രണ്ടും കിട്ടി
മക്കളക്ക
ആഹ് മക്കൾ രണ്ടുപേരാണ് അതെ അതെ അതെ
ആ ഭർത്താവ് നാട്ടിൽ തന്നെയാണാ
ഇന്ത പൊ നാട്ടിലാ
ആ
അതെ അതെ ഹസ്ബൻഡന്റെ വലയ ഫാമിലിയാ
ആ മക്കള് പഠിക്കാനാ പഠിക്കാനായോ
ഇല്ലല്ലല്ല അവര് ഒരാള് എൽ കെ ജി രാൾ ചെറിയ കുട്ട്യാ
ഒ ഒരാളേ ഉള്ളു ഒരാളന്നെ ഉള്ളു
രണ്ടു പേര് മൂന്നാമത്തെ ഉണ്ട് പോ വിശേഷ ണ്ട് അഞ്ചഞ്ച്
ഡിസംബറിലയിരിക്കും വരുന്ന ഡെലിവറില്ലേ
ഡിസംബർൽ നവംബർൽ എക്കാരം
ആ ഇവിടെ ഞങ്ങളെ ഞങ്ങളെ കുടുംബത്തിൽ ഒരാള് പ്രഗ്നനൻ്റ് അഞ്ചു മാസമായി ഡിസംബറിലായ ഡെലിവറി ഡേറ്റ്
ആക്ക്ടങ്ങന്ന് ആ ടീച്ചർന്നല്ല ചേച്ചിയാണ് ടീച്ചറ അല്ല കോളേജാര ടീച്ചറ ആാണ് എന്ന് വിജാരിച്ച്
ആ മക്കളെല്ലാം പെൺകുട്ടികളാണോ
അതെ അതെ ടീച്ചർക്ക് വിളിക്കലണ്ടേ കുട്ടിക്ക് വർത്താനം അറിയാന് ആ പോളേജ ടീച്ചർ് സൗണ്ട് പിന്നെ വേറെന്തല്ല എന്നിട്ട്ന്ത് നാട്ടത്തെ വിശേഷങ്ങളൊക്കെ എന്താ
ആ അങ്ങനെയൊക്കെ പോ
ഉം മ്മ്
അത് മൂത്ത കുട്ടി മുള്ളിട്ട് പോയി
ഏ
അത് ഇവിടെ അടിയെ എപ്പ ഉള്ളതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും
എത്ര പിള്ളേരാ
മൂന്നാള് ഒന്ന് എൽ കെ ജി പഠിക്കുന്നതും
ആ
ഒന്ന് ഏഴുവയസ്സുള്ളത് ഒന്ന് ഒമ്പതുവയസ്സുള്ള ഒമ്പത് വയസ്സുള്ളാണ് ഉപദ്രവം അതിട്ട് ചെറുതിന് രണ്ടാളായിട്ട് ഉപദ്രവിക്കും
ആൺകുട്ടിയാ പെൺകുട്ടിയന്നെ
ഇല്ല പെൺകുട്ടിയല്ല മൂന്നാളും പെണ്ണാ
ഉം ഉം അതൊരാളാണ് അതിങ്ങളറിയാത്ത ഒരാളാണ് ആ ഇപ്പൊ പോയിറ്റ് കൊറച്ചായി പെരുന്നാളൊക്കെ ക്കേ പോയതാ
എന്താ മോളെന്താ
ആരാണ് ചോയിച്ചെ സൗണ്ട്കേട്ടിട്ടെ
ആ ആ
വേറെന്താ ഹസ്ബൻഡ് നാട്ടി ഹസ്ബൻഡ് നാട്ടിലെന്നെ ഏ
അല്ലാ വീട്ടിലിന്ന് സൺണ്ടേആയോണ്ട് സ്പെഷ്യൽ ഒന്നുണ്ടായില്ലേ
ഇല്ലല്ല ഞങ്ങള് ഫ്രൈഡേണ് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കല്
ആ ആ ആ ശരിയാ നിങ്ങക്ക് ഫ്രൈഡേ ആണ്
അ ആ ഞിപ്പോ രാത്രി ചെൽ ഇപ്പണ്ടാക്കും ഞാന് പിന്റെ വിട്ടില്ലാണ് പ്പ സ്കൂൾ രണ്ട് മൂന്നീസം സ്കൂൾ ലീവല്ലെർന്നോ അപ്പൊ അങ്ങനെ വന്നതെർന്നു ഇന്ന് പ്പ ഞാൻ പോകും രാത്രി അപ്പ ഹസ്ബൻഡ് വരുമ്പോ എന്തേലും ഫുഡ്ണ്ടാക്കും നെയ്ച്ചോറ് ഉണ്ടാക്കണം വിചാരിച് നിക്ക്ണ്ട് ഉമ്മ കടായി ഒക്കെ ഉണ്ടാക്കി ഇനിപ്പയ്ക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം പ
ഉം വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കലുണ്ടോ
ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കിട്ടില്ല സാധാ ന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഉമ്മാര് ഉണ്ടാകുമ്പോ ഉമ്മാര് ബിരിയാണി ആയിട്ടും മന്തിയായിട്ടും കപ്സായിട്ടും അങ്ങനെ ഐറ്റങ്ങൾ ഉണ്ടാക്കും
ഉ ഉം എനിക്ക് എനിക്ക് പിന്നെ സത് ത്യം പറഞ്ഞ എനിക്ക് ഫുഡ്ഡൊന്നും മര്യാക്ക് ഉണ്ടാക്കാൻ അറിയില്ല കാരണം ഞാൻ പതിനെട്ട് വയസ്സ് കല്യാണം കഴിയേംചെയ്തു പിന്നെ ഏ ഹോസ്റ്റലിനിന്നിട്ടായിരുന്നു വർക്കിൻ വർ വർക്കൊക്കെ ചെയ്തോണ്ടിന്നെ
അ അ അങ്ങനെ
പിന്നെ ഞാൻ യൂട്യൂബ് നോക്കിട്ടാണ് എല്ലാം ചെയ്യുന്നത് അത്യാവശ്യം തട്ടി മുട്ടി പോണ്ടതൊക്കെ അറിയേ
എല്ല അങ്ങനെ സ്വന്തായിട്ടാണോ വീട്ടില്
ആ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാള്ളെ
ഓ അതെന്തേ
അതന്ന്ചാ ഭർത്താവിന്റെ വീട്ടിലാരും ഇല്ല
അതുകൊണ്ട് ഞാൻ ഇന്റെ വീട്ടിലാള്ളെ ആ ഭർത്താവ് ഇടെ ഇല്ല ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലായൊള്ളേ രാത്രിയാകുമ്പരെ ഫോറസ്റ്റ് ഏരിയയാണ്
അങ്ങനെ അപ്പൊ ഇയാളെ വിട്ട് വീട്ടില് അമ്മയൊക്കെ ഉണ്ടാവൂലെ അയാള അമ്മയൊക്കെ
ആ ഇല്ല അവര് പെങ്ങളെ വീട്ടിലായൊള്ളേ
ആ
പിന്നെ ഭർത്താന്റെ ഭർത്താവിന്റെ അച്ഛന് എപ്പോഴും പിന്നെ ഒരു ആസന രോഗിയണ
ആഹ
അത് കാരണം ഒരുര് മിക്ക ദിവസവും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകും
ക്കെ അങ്ങനെ
സുമ നടക്ക ശരി ആഹ സന്നല്ല
ഉം അ അപ്പൊ ഇപ്പൊ മക്കളന്നെള്ളു
ആ
ഉം
അ
പിന്നെ വേറെ എന്തൊക്കെ മക്കള ഇങ്ങനെ സ്കൂള് പോലെയക്കെ ഇങ്ങനെ
ഏ പിന്നെ അടുത്ത തന്നെ സ്കൂളൊക്കെ പിന്നെ വീട്ടിന്റെ പുറകെ വരും ഏ ജീപ്പൊക്കെ
ആ
ആ
ഉ ഉ ഉ അവർക്കെന്താ വിഷന്നിട്ടാണോ കാര്യന
വിശന്നിട്ടല്ല ഇവരിങ്ങനെ അഞ്ച് അഞ്ച് അഞ്ച് മക്കളുണ്ട് വീട്ടില് മച്ചാ ബ്രദറിന് പിന്നെ രണ്ട് മക്കളുണ്ട് ഒന്നിന എട്ട് മാസോ ഒന്നിിനന് നാാല വയസ്സ് നല്ലൊരു വയസ്സുണ്ട് അപ്പൊ ഇവല് തമ്മിൽ എപ്പ അടിയ അത് പിന്നെ നമ്മള് പിിയൽ ഇടപെട്ടാത് ശരിയ കൂട
ആഹ ശരിയാണ് അത് പ്രശ്നങ്ങൾായിക്കാരം ഉം ഹം അവരെ അപ്പൊ അവരെ ഇല്ലോട ആ
അപ്പൊ പിന്നെ നമ്മള എങ്ങനും പ്രശ്നുണ്ടാവലേ
ഉ അതതെ
ആ ശരിയാവിട അതില ഇടപട്ട ശരിയാവിട
ആഹ അതാണ്ണ പിന്നെ
പിെ എല്ലാരും തമ്മിൽ നടടിയാണ്
ഉം അതെല്ലാ സ്ഥലത്തുംള്ള പ്രശ്ന എല്ലാ സ്ഥലത്തുംണ്ട പ്രശ്നം പിന്നെ നമ്മളറ കാര്യല്ലച്ചല്ലാം മോളെ അത് ടീച്ചറല്ല അത് വേറെ അറിയാത്ത ആടിക്കട്ടുണ്ടാക്കുന്ന കേട്ടാ പിന്നെക്കെപ്പ ഇണ്ടാവലല്ലേ
ആഹ ആഹ
ഉ എന്ത് രാത്രിക്കുള്ള ചോറൊക്കെ ആയാ
ആഹ അത് പിന്നെ ഇ അത് കൊണ്ടുവരു ചി ഇപ്പം പുറ കാരണം ഇനി ഞങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഇന്ന് ഹൗസ് വാമിംഗ ഉണ്ടായിരുന്നേ അനെത്തിവിന്റെ
ആ അങ്ങനെ
അപ്പൊ ഞൻ വൈകുന്നേരം എത്തിയപ്പോ
ഓ
അപ്പോൊഅനി ബ്രദറ് വേറെരു ഏ പരിപാടിക്ക് പോയിട്ടുണ്ട് അപ്പൊ വരുമ്പോ ഫുഡ് കൊണ്ടുവരുന്ന തന്നെ
ആ അപ്പൊ ഇനി ഫുഡ് ഇണ്ടാക്കണ്ടല്ലേ
ഹെ വേണ്ട. പിന്നെ ഈ മഴയ ഒക്കെ ഓൻന്നാത്തല് അടുപ്പ് കത്തി പിടിക്കാനും പാട ഗ്യാസ് സുണ്ടൽ തന്നെ എല്ലാം അതിൽ ഉണ്ടാക്കാൻ പറ്റില്ലാല്ലോ. ഗ്യാസിനൊക്കെ ഇപ്പം ഏ ബുക്ക് ചെയ്താലും കിട്ടാൻ പണിയാ.
അതാണ് എല്ലാതാ തന്റെ ഈ പ്രശ്നം.
അതെ.
അത്യാവശ്യം ഉുള്ളത് മാത്രം ഉണ്ടാക്കല്ലാതെ. എല്ലാവരും ജാസുമ്പ നടക്കൂല.
ഹസ്ബൻഡിന്റെ വീട്ടില് പിന്നെ ഗ്യാസ്. ന് കുറയായി ബുക്ക് ചെയ്യുന്നന്ന് പറഞ്ഞു പക്ഷെ ഇതിലേറ്റവും കൺഫോമ് ഇത് ആയില്ല.
ആഹ പിന്നെ അങ്ങനൊക്കെ. ശരിയാണ് നാപ്പത്തഞ്ച്ദിവസം കഴിഞ്ഞിട്ടൊക്കെഎന്ന് പറ്റുള്ളൂ പറഞ്ഞ്. ഉം ഉം പിന്നെ എന്നാ ഒക്കെ ഞാൻ വിളിക്കന്നാൽ.
ആഹ ശരി.
ഏ. ആരോ.